ആഹ കേക്കണ്ടോ ആഹ ചോറഴച്ചാ ആഹ സ സ്
ചായക്കങ്ങിട്ട് കപ്പലണ്ടി കട്ടണച കപ്പ അല്ലെ പിന്നെ മുറുക്ക്ു
ആഹ പിന്നെന്താ വേറെന്താ മഴയുണ്ട നിങ്ങവിടെ ആ
നല്ല പിടുത്തോണു മഴയും കാറ്റും ആക പാടെ വഹള
ആഹ നിങ്ങളവിടെ വെള്ളം കേയറ വന്തു മുട്ടി
എല്ലാം എന്നങ്ങ വറല്ല അങ്ങ പക്കത്താമസിക്കണ നിങ്ങളെ പോലെ വെള്ളക്കെട്ടുള്ള ഉടുക്കൊന്നും അല്ല ഉ
പിന്നെന്താ ഇ വെള്ളത്തി തിന്റെ ചെറിയ കുഴപ്പം
അതെല്ലെ ആ ഞങ്ങക്ക് അതൊന്നുംല്ല
ആഹ പിന്നെ ഏ ടൂറൊന്നും പോവാറില്ലേ
ടൂറൊന്നും പോ ഒരു കൊല്ലായിട്ട് പോയിട്ടില്ല പോവാറുണ്ട്
ആഹ ആഹ ആ ശല്ല
അതിങ്ങനെ ഇന്ന സ്ഥലം ഒന്നും അങ്ങനെ ഒരു സിയാറാത്തിന അങ്ങട്ട് പോവാത്രാ
ആഹ ആഹ ആഹ് എന്നിട്ട് പോവാറുണ്ട ആഹ അങ്ങ പോവാറുണ്ട് ശരി കൊല്ലം പോയിട്ടില്ല
അതെല്ലെ ആ അല്ല കൊല്ലം പോകും അങ്ങനെ ടൂറാണ് പോണത് വേറെ ടൂറൊന്നല്ല പ്രത്യേകിച്ച് ഞങ്ങളെ ടൂർ അതാണ് വേറെന്നുമല്ല ആ ടൂർന്ന് വച്ചാ ആ സാധാ ഒരു ടൂർ പോലെ തന്നെ ഇങ്ങനെ പോകും ഒരു സ്ഥലങ്ങളിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ വേറെന്താണ് വിശേഷം കോഴിയൊക്കെ എന്തടുക്കണ നിങ്ങളെ വീട്ടിലാ
കോഴി ഇവിടെത്തന്നെ ഉണ്ട് ഐറ്റങ്ങൾ ഇങ്ങനെ പുറത്ത്തക്കെ വങ്ങന ഉണ്ട്ച്ചക്ക് തിന്നും ചെടികളൊക്കെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അയച്ചു വിടാറൊന്നുമല്ല കൂട്ടി തന്നെയാ ആ എടക്ക വല്ലപ്പോഴ ഒന്നരെണ്ണംക്കെ കിട്ടും
പിന്നാ കൊടുക്കണേ
അത നിങ്ങൾ ഏ അങ്ങനെ അധികം വേണ്ട ഇട കക്ക മടി
ഉം നന്നായി
എറ കോള ഉണ്ട് രണ്ടാ മൂന്ന അഞ്ചെണ്ണ ഉണ്ട് അഞ്ചെണ് അഞ്ചു കോളിണ്ായിട്ട വല്ല
അങ്ങനെയള്ള അപ്പൊ ഒരു- ആതി രണ്ട പെൺ കോഴിയല്ലള്ളൂ വേറെന്താണ് ഹലോ ഹലോ ഹലോ ഹലോ ആ കേൾക്ക്ണ്ടാ ആ റൈഞ്ച് പോണതാ ആ ഇത് മല പ്രദേശത്ത് താമസിക്കണത് അതിന്റെ കുറച്ച് പ്രശ്നം വേറെ കൊഴപ്പൊന്നുല്ല്യാ
മ്
ഇടക്കിടക്കൊക്കെ റെയിഞ്ച്ഇങ്ങനെ പോയികൊണ്ടിരിക്കും കൊണ്ടിരിക്കും
ആ
പിന്നെ ആടൊക്കെ ഇണ്ടാ പശുണ്ടാ അതൊക്കെ ഇപ്പ ഉള്ള സ്ഥലത്തങ്ങട്ട് വളർ നടത്തണല്ല അവരും അങ്ങനെയൊക്കെ
ആ ആ
ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങക്ക് ആവിശ്യ ആവിശ്ത്തിന്
ആഹ എന്തൊക്കെഇള്ളെ പ്രാവുണ്ട് വാഴണ്ട്
കൊറെ ചെടികളൊക്കെ ഇണ്ട് ചെടികൾകൊന്നൊരു ക്ഷാമൊന്നുംല്ല വേണ്ട ചെടിയുണ്ട് റമ്പുട്ടാനുണ്ട് മുരിങ്ങണ്ട് വേണ്ട ചെടിയുണ്ട് പിന്നെ പോരെ
ആ പൂച്ചയൊക്കെ ഇണ്ടാ അവിടെ ര പൂച്ചണ്ട് രണ്ട് പൂച്ചയാ രണ്ട് പൂച്ചയും പ്രസവിച്ചാ രണ്ട് പൂച്ചയിൽ ഒരു പൂച്ച പ്രസവിച്ച് ഒരു പൂച്ച കൂടെ കിടക്ക്ണ് അതെന്താ അങ്ങനെ
അത് അയിന്റെ കുഞ്ഞാണ് അപ്പ അത് പോയപ്പോ അതും കൂടെ തള്ള കുഞ്ഞും കൂടെ കൂടെ കിടക്കണ് പെറ്റ കുഞ്ഞിനെയും കൊണ്ട് ആദ്യത്തെ കുഞ്ഞു ഇപ്പഴത്തെ കുഞ്ഞമായിട്ട് കിടക്കണുണ്ട് ഇവിടെരു കുഞ്ഞ കൊച്ചുണ്ട്
ആ ആ ആ ഒരു കുറുമ്പത്തി ആണെന്നൊള്ളു കുഞ്ഞാണെങ്കിലും അല്ലെ കുഞ്ഞു കുറുമ്പത്തി പിന്നെ എന്താ
പിന്നെ ഇങ്ങനെ അങ്ങട്ട പോണ് പിന്നെ വേറെ വിശേഷം എന്താണ് വീട്ടിലാരൊക്കെയണ്ട്
രാവിലെ എന്താ നാസ്തക്ക്
ആ നാസ്തക്ക് എന്തിട്ടാണ് അപ്പവും കടലക്കറിയും
ആഹ്
നിങ്ങക്ക് എന്താർന്ന് ചോറിന് ഉച്ചക്ക് കറി ചാറ്ന്ന് ആഹ് വേറെൊന്നുല്ലേ ഒലത്ത് കിൽത്തൊന്നുംല്ലേ
അതൊന്നുംന്നും വെച്ചില്ല
അ മഴക്ക് സുഖക്കേടാണല്ലേ നിങ്ങക്ക് വെക്കാൻ മടിയായിട്ടല്ല അല്ലേ ഇവിടെ ചാളെൊക്കെ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു ഒലത്ത് ഇണ്ടായിന്ന് ബീറ്റ്റൂട്ട് ഒൽത്ത് ചാള ചാളയും തള വറുത്തതും ബീറ്റ്റൂട്ട് ഒലുത്തും പപ്പടവും അച്ചാറും പോരെ ആ അതെല്ലാം ഞ്ഞ ബീറ്റ്രൂട്ട് ഒലത്തന്ന്
ആഹ്
പിന്നെ അതൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് നി വൈകുന്നേരത്തേക്ക് നോക്കണം അടുക്കളപ്പണി കൊറച്ചും കൂടെ ഇണ്ട് കഴിയൻ ഒരു കൊച്ച് മടിയിലിരിക്കല്ലേ
ആഹ് ആ ആ
നിങ്ങള് ശേഷം എന്താണ് കെട്ടിയോൻ എന്തേ കെട്ടിയോൻ പണിക്കോയി ആ ന്നായി
ആഹ്
കൊച്ചില്ലേ ങ്ങക്ക് എത്ര കൊച്ചുണ്ട് ഒരെണ്ണം മതി മതി ധാരാളം എന്തിനധികം
പിന്നെ വേറെ എന്തൊക്കെുണ്ട്
പിന്നെ നല്ലേന്നെ ആ ഭർത്താവിൻ്റെ വീട്ടിലാരൊക്കെ ഇണ്ട് ഭർത്താവിൻ്റെ വീട്ടില്
ആഹ മതി മതി മതി കുറച്ചാൾക്കാരുണ്ടല്ലോ അത് മതി അത് ധനധാരാണ് ആഹ അപ്പൊ കൊഴപ്പില്ല കൊഴപ്പില്ല
ആഹ പിന്നെ മഴയൊക്കെ അങ്ങനെ പോയ്കൊണ്ടിരിക്കാണ് കാല ഇങ്ങനെ പെയതിട്ടിരിക്ക കൊറച്ചൊക്കെ എളെ കിട്ടിട്ടണങ്ങിട്ടണില്ല ആായി കഴിട്ട ഇക്ക എാ പഞ്ഞ ആ ശരി
ഇടാ സ്ഥലത്തേക്കാൾ കൂടുതൽ ഉണങ്ങാനാണ് പ്രശ്നം
ഉം ആറത്ത മഴക്കണ്ട്ങ്ങ ആം വീട്ടിൽ നിന്ന ഇറങ്ങാറില്ല
അതെല്ലേ ഞാൻ പുൊറത്തൊക്കെ പോകും മോൻ ചില ദിവസം കൊണ്ട പോോകും ചില ദിവസം കൊണ്ട പോകല അങ്ങനെ അങ്ങോട്ട പോണ് പിന്നെ മോള് വന്നാല് മോളായിട്ട് പോകാറുണ്ട് ഇപ്പൊ മോളും മഞ്ഞിയില്ല കൊണ്ടപോണല്ല
ആഹ
പിന്നെ ഇനിയിപ്പോൊ ആ കുഞ്ഞു കുഞ്ഞു വവ ഉണ്ടല്ലോ കുഞ്ഞു വവ ഞാൻ കളിപ്പിച്ച കൊണ്ടിരിക്കയന്ന്
കുഞ്ഞു അവരെ മോളില മോന്റയാ
കുഞ്ഞി വവാ മോളുടെ കുഞ്ഞു വവാ
ആ ആ കുഞ്ഞ
ആഹ് പൊടി കുുഞ്ഞുവാവാല്ലണ്ട് എന്ത്
ആ എത്ര ദിവസമായി എത്ര മാസമായി മാ ആ ആ ആ
ഒരു മാസം കൂടെ ആവാത്ത കൊച്ചിന് വയസ എത്രയും ചോദിച്ചിരിക്കണം അവിടെ ആഹ അതല്ലേ പറഞ്ഞത് വയസൊന്നും ആായിട്ടില്ലന്ന് പൊടിക്കുഞ്ഞഞ് പൊടിക്കുഞ്ഞ
അ േറെഫ ഒന്നുമല്ലഴപ്പൊന്ന അയലവാസല് കൊഴപ്പൊന്നുമല്ല
ഞാൻ കേട്ടത് ഇനിയിപ്പോ അയൽവാസികള ഇല്ലന്ന് അൽവാസികളൊന്നില്ലാത്തോടത്ത പോയി പാർക്കണേന്ന് ചോച്ചതാണ് അതെതെ അല്ലെ ആ എന്നിട്ട്
ആഹ
എന്നിട്ട് പറയും അശോ ഇവിടെ അത് മാത്രോ ഉള്ളൂ വേറോന്നുല്ലാ പ്രത്യേകിച്ച് കൊതുക് പാറ്റ പ്രാണി മഴ വന്നാ പിന്നെ ഈ ഐറ്റംസിന്റെ ഒക്കെ ഏരിയണിത്.
ആ ആ ആഹാ. അന്നാ ശെരിഞാ പിന്നെ വിളിക്കാട്ടൊരു കോള് വന്നേണ്ട് ആ ആ